കേക്കുന്നുണ്ടല്ലോ പറയൂലയാ?
എന്തൊക്കെ ഇണ്ട് വിശേഷം, ആഹ് സുഖാണ് ഇങ്ങനെ പോണു.
ഇവിടെ നല്ല മഴയും. ആഹ് എന്താ കാലാവസ്ഥ വ്യത്യാസം ഇതൊക്കെ തന്നെയാണ് വിശേഷം.
ഓഹ് ഇവിടെ മഴ പെയ്യുന്ന തന്നെ ഇല്ല. എല്ലാ വെള്ള പ്രശ്നത്തില് കുടുങ്ങിയിരിക്കയാണ്.
ഇവിടെ വെള്ളം കൊണ്ട് വൃ കുടുങ്ങിയിരിക്കാ കൃഷിയൊക്കെ നശി ശ്ശെ ഇവിടെ പിന്നെ വെള്ളം മല പ്രദേശം ആയത് കാരണം നന്നായിട്ട് മഴ കിട്ട്ന്ന്ണ്ട് എല്ലാ ദിവസോം ഇപ്പൊ പിന്നെ തൊടങ്ങി ഈ മഴക്കാല അതെ മഴക്കാലം തൊടങ്ങി തൊടങ്ങിയതേ ഉള്ളൂ പക്ഷെ എന്നാലും ഇപ്പ തന്നെ മഴ വെള്ളങ്ങളും വെള്ളം കൂടിട്ടേ എന്താ കൃഷികളൊക്കെ നശിച്ച് ഇവിടെ അടുത്തുള്ളവരടെ കൊർച്ച് ഈയ് നെൽപ്പാടങ്ങളൊക്കെ ഇണ്ട് അവിടെയൊക്കെ വെള്ളം കേറിട്ട് എന്താ ഫുള്ള് ഇപ്പൊക്ക് ഒരുപാട് നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് അത്രയും കൃഷി പരന്ന് കെടക്കാ അ അപ്പൊ ഇതിങ്ങനെ ഒരു ഒരു ഒരു പാടത്ത്ന്ന് അടുത്ത പാടത്തേക്ക് ഇങ്ങനെ വെള്ളം പോയിട്ട് ഫുള്ള് ഏഹ് മുങ്ങി കൃഷി കൃഷിയൊക്കെ മുങ്ങി ആകെ പ്രശ്നായിരിക്ക്യാ
അ ഓഹ് യേ ഇവടെ കൃഷീന്ന് പറയാൻ കാണാൻ പോലും കിട്ടുന്നില്ല ഇങ്ങനെ നെറഞ്ഞ്ക്ക്ണ നെൽപ്പാടംന്നെക്കെ പറയുമ്പോ കൊതിയാവാ ച്ചിയ്യ്ണത് ആ ഒരു ഏഹ് എന്താ പറയാ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച എന്ന് പറയാലോ
അതെ അതെ ആഹ് ഞാൻ ശ്രദ്ധിച്ചിട്ട്ണ്ട് ഞാൻ ഹോസ്റ്റല്ല്ക്കെ പോകുന്ന സമയത്ത് ആ ഒരു വഴിയില്ന്ന് പറീണത് കൃഷി കാണാൻ ഭയങ്കര റെയറാണ് ഭയങ്കര എന്താ കഷ്ടം തന്നേണ് കാരണം അവടെ ഫുള്ള് എന്താ പറയാ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലാതെ ഉള്ളെ കൃഷിന്ന് പറിണത് വളരെ ചുരുക്കം തന്നാണ്
അതെ ഈ റബ്ബറെന്നേണ് അധികം എല്ലാരും ചിയ്ണത് പിന്നെ ഇണ്ടെങ്കി അടക്ക്യ അതൊ ക്കെയാണ് കൃഷി ആയിട്ട്ള്ളത് അല്ലതെ നെൽകൃഷിന്ന് പറയ്ന്ന് വളരെ കൊറവാണ്ന്ന് പറയാ വല്ലെ അമ്പൽത്തിന്റെക്കെ അടുത്ത് മാത്രാണ് കാണാൻ കിട്ടാ എന്നാൽ തന്നെ വളരെ കുറവാണ്.
ആഹ് റബ്ബർ പിന്നെ അതേപോലെ അടക്കാ എന്നൊക്കെ പറയുമ്പോ മഴ അത്യാവശ്യം കി ട്ടിയാലും കുഴപ്പില്ലാത്ത ഒരു. കൃഷി വകയാണ്, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് നെൽപ്പാടങ്ങളായത് കാരണം തന്നെ. നമ്മുടെ ഏറ്റവും താഴത്തേക്കാണല്ലോ കൃഷി ഈ പാടങ്ങളൊക്കെ നൽക്കുക നമ്മുടെ വീടുകളിൽ. നിന്നു അപ്പൊ വെള്ളം ഫുള്ള് ഇപ്പം വീടുകളിത്തെ വെള്ളം ആണെങ്കിലും. നമ്മുടെ റോഡുത്തെ വെള്ളമാണെങ്കിലും എല്ലാം ഒഴുകി താഴെ ഇടത്തേക്ക് പോകുന്നത് കാരണം. ഫുള്ള് കൃഷിയില് വെള്ളം നിറഞ്ഞ് ചീഞ്ഞു പോകേണ്ട അവസ്ഥ എത്തിരിക്കയാണ്.
എന്നാലും കൃഷി ചെയ്യുന്നുണ്ടല്ലോ അവിടുത്തെ ആൾക്കാർ ഇപ്പഴത്തെ ജനങ്ങൾക്ക് കൂടുതലും കൃഷി. എന്ന് പറയുമ്പോ ആഹ് ഒരു തൊഴിലിനോട് അത്ര സ്നേഹം ഇല്ലാത്തൊരു അവസ്ഥയാണ് കാരണം. ഇപ്പൊ ഒരു കല്യാണ ആലോചന വന്നാൽ പോലും കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മള് അധികം ഒന്ന് മടിച്ച് നി ക്കുന്നൊരു അവസ്ഥയാണല്ലോ, എന്നാലും അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ സ്നേഹത്തോടെ. കൃഷി ചെയ്യുന്നത് എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ സന്തോഷാ വരുന്നത്.
അതെ ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തില് പാലക്കാട് എന്ന് പറയുമ്പോ തന്നെ കൃഷിയുടെയും. ഒരു പച്ചപ്പിന്റെ ഒക്കെ നാടായിട്ടാണ് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാവുക, പക്ഷെ ആഹ് ഒരു നാട്. അത് തന്നെ ഇപ്പൊ കൃഷിന്ന് മാറി നിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ. നമുക്ക് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു. കാര്യം കൂടിയാണ്, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പൊ ചില. സ്ഥലങ്ങളിൽ എങ്കിലും കൃഷി നിലനിന്നു പോകണത് തന്നെ, അവിടെ അങ്ങനെ അങ്ങനെ ഉണ്ടാവ ആകുമ്പോ ഈ മഴ കാരണം നശിച്ചു പോകന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസം തന്നെയാണ്
സത്യം സങ്കടം തന്നെയാണ് കാരണം നമ്മുടെ പാലക്കാട്ന്ന് പറഞ്ഞ നെല്ലറകളുടെ നാട്ന്ന് ക്കെ പറയല് പക്ഷെ ഇപ്പൊ നമ്മള് നെല്ലും അരിയൊക്കെ നമ്മള് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ യാണ് എന്നാലും ഒരു ചെറിയ വിഭാഗം ആൾക്കാര് ഈ പ്രയത്നിക്കുന്നത് ഈ ഒരു കാലാവസ്ഥയുടെ ഇത് കാരണം നഷ്ടപ്പെട്ടു പോവാന്ന് പറയുമ്പം വളരെ സങ്കടമാണ്
അതെ ശരിയാണ് ഇപ്പം ഇപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ വിഷാംശം ഇല്ലാത്ത ഭക്ഷണങ്ങള് കിട്ടുകന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എന്താ ഉണ്ടാക്കാന്നൊക്കെ പറയ്പോ അതിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി വന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോ മഴക്കാലത്ത് തുടങ്ങാൻ കൂടി പോവയാണ് അപ്പൊ ഇനി കൃഷിയുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോ വളരെ പ്രയാസം ആവുന്നു ന്നെയാണ് നമുക്ക് പറയാനുള്ളത്
അതെ കാരണം ഈ പ്രകൃതിനെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരല്ലേ ഈ ഒരു പ്രതിസന്ധി കൂടുതൽ നേരിടുന്നത് ഈ പ്രകൃതിയെ കൂടുതൽ അടുത്തറിയുന്ന സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ പ്രതിസന്ധി നേരിടുക ഇപ്പൊ ഒരു എന്താ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ പോലും നമ്മക്കല്ലല്ലോ ബാധിക്കുന്ന ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആൾക്കാരനെയാണ് കൂടുതൽ ബാധിക്കുന്നത്
ശരിയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയും നമുക്ക് വരാത്ത പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് കെട്ടുകഥകൾ പോലെ തന്നെ ആയിരിക്കുമല്ലോ അതുപോലെയാണ് ഈ കൃഷിക്കാരുടെ സാഹചര്യം ഇപ്പൊ അവർക്ക് അവരുടെ കൃഷി നശിച്ചു ഇപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്കായിരിക്കും സങ്കടം ഉണ്ടെങ്കിലും അത് എന്താ ആർക്കാണോ കൊള്ളണുന്നത് അവർക്കല്ലേ കൂടുതല് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ആണ് നമ്മുടെ ജീവിത ത്തോട് ആയിട്ട് അത് എണങ്ങി നിക്കണത് അറിയുള്ളൂ അപ്പൊ ഈ കൃഷിന്ന് പറയുമ്പോ ഇവിടെ കൂടുതല് നെല് നെല്ല് മാത്രല്ല കൂടാതെ വാഴയും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ വാഴ നെല്ല് എന്നൊക്ക പറയ്പോ തന്നെ വെള്ളം ഒരുപാട് ആവശ്യം ഇല്ലാത്തതാണ് ആവശ്യുണ്ട് എന്നാലും കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അമിതമായി കഴിഞ്ഞാൽ ഏതൊരു സാധ അതിന് വെഷമായി മാറുമല്ലോ അതെ
അങ്ങനൊരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ എല്ലോടത്തും ഇവിടെന്ന് പറഞ്ഞാ കൃഷി ചെയ്യുന്നില്ല കൊറ ഒരു സിറ്റി എന്നുള്ളൊരു ആ ചിന്താഗതിയിലോട്ടാണ് പോകുന്നത് കൃഷിനെക്കാട്ടിലും കൂടുതലും പല വികസനങ്ങൾക്കും വേണ്ടിയിട്ടാണ് സ്ഥ സ്ഥലങ്ങളുപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ന നമുക്ക് ചുറ്റും വരുന്ന പല കടകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ് വിഷാംശമുള്ള ഭക്ഷ്യ വസ്തുക്കള് വാങ്ങുവാണ് അതിന്റെ ശരിക്കും വന്ന വിപത്ത് ഇനി വരുന്ന കാലഘട്ടത്തിലായിരിക്കും ചിലപ്പോ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവുക കാരണം ഈ കൃഷി ചെയ്യാണ്ട ഈ വിഷം വസ്തുക്കളൊക്കെ തിന്ന് തിന്നിട്ട് പല രോഗങ്ങളും വരുന്നുണ്ട്
വളരെ ശരിയാണ് ഇപ്പ ഇപ്പ അന്യ സംസ്ഥാനങ്ങള് എന്നൊക്കെ പറയുമ്പോ അവർക്ക് വേണ്ടത് പറയണത് പൈസയാണ് പൈസയും പിന്നെ അതേപോലെ അവരുടെ വളർച്ചയുവാണ് അപ്പ അവർക്കാവശ്യം പക്ഷെ നമുക്കെന്താ നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളില് നമുക്ക് ഭക്ഷ്യ വസ് വസ്തുക്കൾ കൊണ്ടുവരേണ്ടി ആ സാഹചര്യം വരുന്നത് പക്ഷെ അവിടെ പോലും കൃഷി ചെയ്യുന്നുണ്ടെങ്കി പോലും കൂടുതലും എന്താ ഒരുപാട് രാസവസ്തുക്കള് ചേർത്തിട്ടൊക്കെയാണ് അവര് കൃഷി വളർത്തിയെടുക്കുന്നത് പക്ഷെ നമ്മുടെ ഒരു സിറ്റ് നമ്മുടെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മള് വിഷാശം ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഇണ്ടാക്കുകയാണെങ്കിൽ പോലും അവിടെ ഇങ്ങനെയുള്ള കൃഷിനഷ്ട്ട നാശങ്ങളും കീടങ്ങളൊക്കെ കാരണം ഒരുപാട് നാശനഷ്ട്ടങ്ങള് നമുക്ക് ഇ ണ്ടായികൊണ്ടിരിക്കുകയാണ് അതിപ്പൊ വളരെ എന്താ നമ്മളും ബ നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്
അതെ കാരണം എന്താവെച്ച ഈ പ്രയത്നത്തിനൊക്കെ അവർക്ക് ചെലപ്പൊ ഫലം കിട്ടുന്നത് വളരെ തുച് തുച്ഛമായ വരുമാനം മാത്രാ യിരിക്കും അപ്പൊ അത് വർധിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവര് പലതും വിഷങ്ങള് കുത്തി വെക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് അത് നേരെ ഓപ്പോസിറ്റ് റ്റായിട്ടാണ് ബാധിക്കുക ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഈ കർഷകരുടെ അധ്വാനവും അതിന്റെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കി പ്പോലും ഇപ്പറത്തെന്ന് പറഞ്ഞാൽ ഈ നടുക്കില് ഈ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ശെരിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാന്ന് വേണമെങ്കിൽ പറയാലേ കാരണം ഈ കൃഷിക്കാർ ഇതൊന്നും അറിയുന്ന പോലുംണ്ടാ ണ്ടാവില്ല അവരുടെ ഈ സാധനങ്ങൾക്ക് ഇത്രയും വിശം വെച്ചിട്ടാണ് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് കൃഷി ക്കാരെന്താ വിചാരിക്കുന്നത് അവരുടെ അധ്വാനം എത്രയായാ ലും മറ്റ് ജനങ്ങൾക്ക് അതൊന്ന് ഉപകാരായിക്കോ ട്ടെ എന്നുള്ള രീതിയിലായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ നമ്മൾക്കെത്തുമ്പൊ അത് ഒരു വിഷം നിറഞ്ഞൊരു വസ്തുവായിട്ട് മാറുവാണ്
വളരെ ശരിയാണ് കാരണം ഇന്നത്തെ കാലഘട്ടന്ന് പറയണത് തന്നെ പൈസയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് അപ്പൊ ഈ കൃഷിയുടെ കാര്യ ത്തിലും ഈ ഇടനിലക്കാര് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് കാരണം നല്ല നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാര് പോലും അവര് അവര് പോലും അറിയാണ്ട് അവര് തന്നെ ഒരു എന്താ കെണിയിലേക്ക് പെട്ടോണ്ടിരിക്കുകയാണ് കാരണം അവരുടെ കൃഷി അവർ നന്നായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പോലുംഈ ഇടനിലക്കാര് കാരണം കാരണം അവരുടെ കൃഷി നശിച്ചു പോകുന്നൊരു അവസ്ഥ ഇന്നത്തെ കാലത്ത് നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പൊ ഒരു ന്യൂസ് ഒരു വാർത്തകള് കാണുകാണെങ്കിലും ഓരോ അറിവുകള് നേടുകയാണെങ്കിലും എല്ലാം അതിൽ നമ്മള് കാണുന്നത് എന്താ കൃഷിയുടെ നാശനഷ്ട്ടങ്ങളാണ്
അതെ സത്യം ഇതിനൊക്കെ നമുക്ക് ഒരു പോം വഴിന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിലെ കൊറച്ച് സ്ഥലത്താണെങ്കി ഒരു നമുക്ക് വേണ്ട പച്ചക്കറിയോ അങ്ങനെ ചെറിയ കൃഷി രീതിയിലെങ്കിലും. നമ്മള് തൊടങ്ങണം എന്നാണ് നമ്മടെ ഈ പാഠപുസ്തകത്തില് കുറേ പഠിക്കണ്ട്. ചെടികൾ വെച്ചു പിടിപ്പിക്കാൻ ആകെ ഉള്ള ഒരു തോട്ട്ന്ന് പറയണത് പരിസ്ഥി ദിനത്തിന് മാത്രമായിരിക്കാം. അതല്ലാണ്ട് നമ്മുടെ വീടിന് പരിസരത്ത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്യണെന്നുണ്ടെങ്കി ആഹ് പകുതി വിഷാംശം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
വളരെ ശരിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കൃഷി ചെയ്യാന്ന് ഓർക്കുമ്പൊ തന്നെ അവർക്ക്. എന്തോ പഴയ പണ്ടത്തെ കാര്യം പറയുന്ന പോലെണൊക്കെയാണ് അവര് വിചാരിക്കുക കാരണം നമ്മടെ. സ്വന്തം വീട്ടില് ഇപ്പൊ ഇച്ചിരി സ്ഥല സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ നമ്മക്ക് ആവശ്യള്ള കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത് പുതിയൊരു കൃഷിക്ക് തൊടങ്ങാനുള്ള ഒരു ഏഹ് ഒരു നല്ലൊരു ഘടകം കൂടിയാണ്. കാരണം, ഇപ്പോ നമ്മള് പൊറത്ത്പോയി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മള്പ്പോ ഒരു ചെടി ഒരു ഒരു ചെടി നട്ട് അത് നനച്ച് നല്ലൊരു കായ്ബലം ഇണ്ടാവ്ന്ന സമയത്ത് നമ്മൾ കൃഷി ചെയ്ത് ഇണ്ടാക്കിയതിന്റെ ഒരു സന്തോഷാണ് അപ്പോ അത് പുതിയ തലമുറയിലേക്ക് എത്തണന്ന് ഒരുപാട് ആഗ്രഹിക്ക്ണ്ട്.
പിന്നെ എന്താ വെച്ചാ ഈ പച്ചക്കറി ആണെങ്കിലും പഴങ്ങളാണെങ്കിലും അത് കാഴ്ചക്ക് വലിയ ഭംഗിയൊന്നും കൊട് ക്ക്ന്ന്ണ്ടാവില്ല നമ്മുടെ വീടിനും പരിസരത്തിനും അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഉള്ള സ്ഥലങ്ങളില് ഹ് ചുറ്റും ഭംഗിയാക്കാൻള്ള രീതിയിലുള്ള ചെടികൾ മാത്രം വെച്ച് പിടിപ് പ്പിക്കുന്നത് പക്ഷെ അതിന്ന്ള്ള ഒരു ഗുണങ്ങൾ നമ്മ്ക്ക് ലഭിക്കുന്നില്ല. അതാരും ചിന്തിക്കുന്നില്ല ഈ പച്ചക്കറി
ഗുണോ ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തുണ്ടാക്ക്ന്ന വിഷവില്ലാത്തെ പച്ചക്കറിന്ന് പറയ്ണത് നമ്ക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അതേ സമയത്ത് ഇപ്പം നമ്മള് വീട്ടില്ള്ള സാധനം നമുക്ക് സുഖോ ഇല്ല കാണാന് ഒരു രസൊല്ലാ എന്ന് വെച്ച് നമ്മൾ പുറത്ത്ന്ന് ഒരു ഭക്ഷണം വാങ്ങിച്ച്കാഴിക്കാണെങ്കിൽ അതിൽ എത്രത്തോളം വെഷാംശം അടങ്ങിയിട്ട്ണ്ട് ന്ന് നമ്മക്ക് എത്രത്തോളം അത് ഉപകാരപ്പെടുന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാർണം ഇപ്പോഴെത്തെ ഒരു കൃഷി രീതി എന്ന് പറയുമ്പോ തന്നെ എന്നാ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടു ദിവസം വെച്ചാ തെന്നേ അത് ചീഞ്ഞ് പോകുന്നൊരവസ്ഥ എത്തണം പഷേ അതേ സമയം നമ്മുടെ വീട്ടില്ണ്ടാക്കിയ ഒരു കൃ എന്ത് കൃഷിന്ന് ചെയ് എട്ത്ത ഒരു പച്ചക്കറി ഓപഴങ്ങളോ ആണെങ്കിൽ നമുക്കത് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം എത്ര ദിവസമാണെങ്കിലും നമ്ക്കത് എന്താ കൊർച്ചും കൂടി നന്നായിട്ട് വെക്യാൻ പറ്റും കാരണം അതാ ഉപയോഗിച്ചിരി ക്കിന്ന മര്ന്ന്കളുടേയും വളെങ്ങളുടെയും ഒക്കെ ഒരു ഗുണർ ഗുണം കൂടിയാണത്.
അതെ സത്യാണ് നമ്മൾ ഈ സ്വാദ്ന് വേണ്ടിയിട്ട് നമ്മള് പൊറത്ത്ന്ന് ഫുഡ്ഡ് കഴിക്കും. പക്ഷെ അതിന്റെ വിപത്ത് നമ്മൾ ആലോചിക്കുന്നില്ല അതിനു പകരം നമ്മക്ക് തന്നെ വീട്ടിന്റെ അടുത്ത് തന്നെ ചെയ്യുമ്പോ അയിന്ന് കിട്ട്ന്ന കായ്ഫലങ്ങൾ എത്രത്തോളം ഉപകാരമാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ചിന്തിക്കിന്നില്ല ഈ യൂട്യൂബ് ചാനലായിട്ട്ള്ള മറ്റേ ദക്ഷിണ ഉണ്ടല്ലോ അവര് എത്രത്തോളം നാളേരെ വളരെ നല്ലെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മള്, നമ്മള് കഴിക്കുന്ന പല കാര്യങ്ങളും അവര് കൃഷിയിലൂടെ അത് അയിന്റെ ഫലങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇണ്ടാക്കുന്നുണ്ട്
അതെ ഇനിയുള്ള തലമുറ ഇനിയുള്ള. തലമുറ കൃഷിയിലേക്ക് ഇറങ്ങണംന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കണു അങ്ങനെ എറങ്ങാൻ പറ്റട്ടെ എന്ന് ആ എന്താ പറയാ
അതെ ശെരിന്നാ നമുക്ക് പിന്നീട് സംസാരിക്ക ഇതിനെ കുറിച്ച്.